ഹലോ
എന്തക്കെണ്ട് വിശേഷം?
ഹലോ നല്ല സുഖാണ് നല്ലത് ആഹ് കേക്കാണ്ട്.
എന്തായിരുന്നു പരിപാടി
ഞാനിപ്പൊ കുട്ടീളൊക്കെ സ്കൂൾട്ട് വന്ന് അവർക്ക് ചായൊക്കെ കൊടുത്ത് ങ്ങന ഫ്രീ ആയിറ്റിരിക്ക
ആഹ് അവർക്ക് ഏത് ഫുഡ്ഡാണ് കൂടുതല് ഇഷ്ടം
അവര്ക്ക് പഴം വല്യെ പഴം ഇഷ്ടാണ് അത് ചെലപ്പൊ ഞാൻ പോ കിട്ട്യ ചെലപ്പം പൊരിക്കും അല്ലെങ്കി പുഴുങ്ങും അല്ലെങ്കി നമ്മള് നെയ്യും തേങ്ങിം പൻസാരൊക്കെ ഇട്ട് വാട്ടീട്ട് അങ്ങനെ കൊട്ക്കും അങ്ങനള്ളതൊക്കഷ്ടാണ് പൊരിച്ചതിനോടാണ് കൂടുതലിഷ്ട്ടം പക്ഷെ എന്നൊത് കൊടുത്താ ബുദ്ധിമുട്ടല്ലേ അപ്പൊഞാന് ചെലെ ദിവസം അങ്ങനൊക്കെ ചിയ്യും അല്ലെങ്കി ബേക്കറ്യോ എന്തേലെക്കൊന്ന് കൊട്ക്കും
വന്ന് കയ്യുമ്പം ചോറ് കയ്ക്കണ സീസണ്ടാവുലെ ചായുടി ഒക്കെ കഴിഞ്ഞാ അതൊക്കെ നാലഞ്ച് മണി ആവൂടൊ ഇവിടെ അങ്ങനെയാ സ്കൂൾ വിട്ട ചോറ് കയ്ക്ക്ണ പരിപാടി ഇല്ല അത്പോലെ സ്നാക്സായിട്ട് എന്തേലൊക്കെ ചെയ്യാറുണ്ട്
ആഹ് ചോറ് പിന്നെഞ്ഞോല് കളി കഴിഞ്ഞ് ഇപ്പ വരല്ലൊ കുളി ഇന്ന്പ്പൊ മഴ കാര്യായിറ്റില്ല
ആഹ് ഇന്ന് മഴ ആയൊക്കെ കൊറവായ കാർണാണൊ കളി കളിക്കാൻ പോയിറ്റ്ള്ള അത് പൊതുവെ സ്കൂള്ട്ട് വന്നാല് പൊറ്ത്ത് പോയി കളിക്ക്ന്നെ
ആഹ് സ്കൂൾട്ട് വന്നാ ഒര് ആഹ് ആഹാ അതെ കൊറച്ചേരൊന്ന് കള്ച്ചിട്ടന്നെ ഓല് വരൊള്ളു ഇനിപ്പൊര് ആറ് മണിക്കായാ കേറും
ക്കാരൊക്കണ്ടാവുല്ലെ കുട്ടികളും കളിക്കാനൊള്ള ആള്കള്ണ്ടാവും അവടെ
ആഹ് കുട്ടിയള് ഇഷ്ട്ടം പോലണ്ട് ഇവടെ ആഹാ അയലൊക്കക്കാരും അവടൊക്കെ ഓല പാഗത്തിന്ള്ള കുട്ടീളൊക്കണ്ട് കളിക്കാന്
ആഹ് ഗ്രൗണ്ടിലൂടെ ആണോകളി അതൊ
ഉം ഗ്രൗണ്ടുണ്ട് ചെറ്തായിട്ടൊര് വീടിന്റെ ഇതില് പിന്നെ അങ്ങനെ റോഡിലുഉണ്ട് സൈക്കിൾ ചൗട്ടും കൊറച്ചേ രൊക്കെ സൈഡിന് പിന്ന അങ്ങനെ കളിക്കും അങ്ങനൊക്കെ
ചെല ഏരികൾലൊക്കെ ഒഴിഞ്ഞ ഏരിയണ്ടാവുകാരം മാതിരിയൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റ്യ ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റിയതക്കായിട്ട് ഇവിടേങ്ങനൊക്കെ കളിക്കാൻ പറ്റ്യ ഏരിയ കൊറവാണ് കുട്ടികള് കളി ക്കാണെങ്കിതന്നെ വീടിന്റെ മുറ്റത്ത് മാത്രള്ള കളികളൊക്കൊള്ളു പിന്നേട് സൈ ക്ക്ളൊക്കെ ചൗട്ടാണെന്ന്ണ്ടെങ്കി റോഡിലൂടെ പോണം ചൗട്ടാൻ അത് നമ്മള് വല്യ ആള്കളൊക്കെ നോക്കി നിക്കണം കാര്ണം പല വാഹനങ്ങളും ഇങ്ങനെ എപ്പഴും ഇങ്ങന സഞ്ചരിക്കുന്ന റോഡാണ് മെയിൻ റോഡല്ലെങ്കിലും എപ്പഴും ഇങ്ങനെ വാഹനങ്ങളൊക്കെ കുട്ടീയളെ ഞമ്മള് സൈ ക്കിളുമക്കളോണ്ട് വിടുമ്പൊ ഞമ്മള് രക്ഷിതാക്കളും കൂടെങ്ങന നിക്കണം അങ്ങനേണ് ഇവടെ പൊതുവെ കളിക്കാരെ സൗ കര്യംകൊറവാണ് കുട്ടികളും കൊറവാണ് അയലോക്കത്തെ വീടുകളൊക്കെ പൊതുവെ കൊറവാ കൊറവ്ള്ള ഏര്യേണ്
ആഹ് ഇവട അങ്ങനല്ല ഇവട നല്ല വീടേള്ണ്ട് ആഹ് ഇവടെ നല്ല വീടേള്ണ്ട് പിന്ന അവിട ക്കോല്ക്ക് പറ്റ്യെ ഏത് പ്രായത്തില്ള്ളേം കുട്ടീളുണ്ട് ചെറിയോർക്ക് ചെറിയോര്ണ്ട് വല്യോർക്ക് വല്യോര്ണ്ട്
ക്കാനും അവര്ക്ക് ഫോണ് മെ ന്ന്ള്ള ഉപയോഗം കൊറക്കാനും ഒക്കെ ഓര് കളിയോണ്ട് മാറ്റം കിട്ടും
ആ ഈ സമയത്ത് കുട്ടികൾ കൊറ ചേരൊക്കെ ഒന്ന് കളിക്കണം സ്കൂൾ വിട്ടുന്ന് രാവിലെ മദർസെ പോയി പിന്നവിട്ന്ന് നേരെ വന്ന് സ്കൂള് പോയി പിന്നത് നേരം ഈ നേരത്തല്ലേ ഒരു മണിക്കൂർ കളിക്കാൻ കിട്ട്ണ സമയം അപ്പൊ അപ്പളും ഞമ്മളടച്ചിട്ണത് ശരിയല്ലല്ല അപ്പ പിന്നെ കളിച്ച നമ്മക്ക് പേടിയാണ് വിട്ടഴിഞ്ഞിട്ട് പോവുമ്പൊ ചെറുതായിട്ടൊക്കെ റോഡെന്നേണ് ണ് വണ്ടിയളൊക്ക വരും ന്നാലും അത് വിടും പിന്നെ ആ ഭാഗത്തക്കൺ പോണ കുറച്ചും കൂടെ തറവാടിന്റെ അങ്ങട്ട പോവാ അവിട്ത്തെ വീട്ടേൾന്നൊക്കെ പിന്ന നല്ല നോട്ടാണ് ഞാൻ കൊറച്ച്ങ്ട്ട് വിട്ട്ട്ടാ അപ്പ വല്ലാതണ്ട് കാണൂല കൊഴപ്പൊന്നുല്ല അവലാന കളിച്ച്
വാത് കളിക്കും തൊക്കെ ചെയ്യുമ്പേരിയളൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ തന്നേരിപ്പോ
അപ്പം സ്കൂൾ വണ്ടി വര്ന്ന ടൈമാണ് അപ്പോ ആ ടൈമട്ട് കയി ഞ്ഞിട്ടാ ഞാൻ വിടാ അപ്പൊ പിന്നെ വല്യ കുഴപ്പല്ല പിന്നത്തെ വണ്ടിക്കാർക്കൊക്ക റിയാ ഇബടെങ്ങനെ കുട്ട്യേള്ണ്ട് കളി ന്ന സ്ഥലാണ് ആഹ് വല്ല്യോരൊക്കെ അങ്ങനെ ആദ്യാദ്യൊക്കെങ്ങനെ വരുമ്പോ പറഞ്ഞിരുന്നു ബടെ നല്ല കുട്ട്യോ ള്ള്ള ഭാഗാണ് കളിക്കണ സ്ഥലാണ് ത്യേനെ വരുമ്പോ വണ്ടി സ്പീഡ് കുറച്ച് വരണം ന്നൊക്കെ ആൾക്കാരോട് പറയല്ണ്ട് വല്ല്യോരൊക്കെ
ആഹ്ആഹ
അങ്ങനെ കൊഴപ്പൊന്നുല്ല
ഉം ങ്ങള് ഫുഡും കാര്യങ്ങളൊക്കെ താക്കോ ഫുഡും കാര്യങ്ങളൊക്കെ പരീക്ഷിച്ച്ണ്ടാക്
ഉം അല്ല ആ ഒക്കെഞാണ്ടാക്കും ബിരിയാണി ആ ള്ളൊക്കെ ഞാനെന്നെ ണ്ടാക്കും എല്ലാതും വ വെറൈറ്റി ഫുഡ്ഡോ ളൊക്കെ ഞാൻ ണ്ടാക്കും
ആഹ് അതൊക്കെ ങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചെടുത്തതാണോ ആഹ് കേക്കും കാര്യങ്ങളു ണ്ടാക്കൊക്കെ ചെയ്യോ
കേക്ക് ചെറുതായിട്ടൊക്കെ ങ്ങനെ നോക്കിട്ടൊക്കെ ണ്ട് ണ്ടാക്കി പഠി ക്കായ്രുന്നു ച്ചിട്ടൊക്കെ പക്ഷെ അതൊന്നും ഞമ്മക്ക് വർക്കാവാത്തതോണ്ട് ഞാനതന്നും ചെയ്തിട്ടില്ല
പെർഫെക്റ്റായിട്ട് ണ്ടാക്കിട്ട് ണ്ടല്ലോ അയില് വർക്കും കാര്യങ്ങളുംഞമ് ചെയ്ത് പാടിഞ്ഞാല് ചെയ്യാനൊക്കെ നല്ല സുഖാണ് ഇപ്പൊ കൊറേ വീട്ടമ്മമാര് അവരെ ഇല്ല ഇല്ല ഞാന് ഇതേ പോലെ എന്തേലും ഫുഡൊക്കെ ഇങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊന്നൊക്കെ പരീക്ഷിക്കുംഅവനാൻ ക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കാന്നല്ലാതെ പൊറത്ത്ക്ക് സെയിലിയ്യുന്ന രീതീല്ള്ള ഫുഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയില്ല എന്റെ ര് ഫ്രണ്ട് ത്പോലെ നാല് മണി പലഹാരായിട്ട്ണ്ടാക്ക പഴം പൊരി പൊ ക് കവട അങ്ങനെള്ള കാര്യങ്ങളക്കെ ണ്ടാക്കീട്ട് ങ്ങനെ കടകളിലൊക്കെ കൊണ്ടൊടുക്കാറ്ണ്ട് അപ്പൊ അവളെര്ത്ത്ന്നൊക്കെ ഞാന്.. ത് നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഇടക്ക വളെത്ത്ര്ന്ന് മേടിക്കാറുണ്ട്
ആ നമ്മളെ ന്തേലൊക്കെ ണ്ടാക്കി നമുക്കൊരു വരുമാനാണ്
ആഹ്
ഉം ഞാൻ ചെറുതായിട്ടൊക്കെ അ തുന്നും മിഷീനിൽ തയ്ക്കും
ആഹ് ഒങ്ങനെ ഓൺലൈൻ ആയി പഠിച്ചതാണോ അതോ സെന്ററിലൊക്കെ പോയിട്ട് പഠിച്ചെടുത്തതാ
ഞാനേയ് എന്താണ് ഞമ്മള് പത്താം ക്ലാസ് കയ്ഞ്ഞിട്ട് വെക്കേഷ ണ്ടാവൂലെ രണ്ട് മൂന്ന് മാസം
ആഹ്
പഠിച്ച കുട്ടികളൊക്കെ പോവ്ണ്ട് റഞ്ഞപ്പ ങ്ങനെക്കുഷ്ടായിട്ട് അന്ന് വീട്ടില് മിഷീന്ണ്ടായിരുന്നു അന്ന ന്നെ അപ്പ ഞാനത്അങ്ങനെ വെർത പയോഗിക്കാതെ കെടക്ക അപ്പൊക്ക് പഠിക്കണം പറഞ്ഞിട്ട് അങ്ങനെ പോയി പഠിച്ചതാ
ആഹ് പ്പ ല്ലെ ഏതൊക്കെ തയ്ക്ക എന്തെല്ലാം ഡ്രസ്സുകളാ തയ്ച്ചെടുക്ക
ക്കും പിന്നെ ങ്ങനെ പൊറത്ത്ക്ക് കാര്യയിട്ടൊന്നും അടിച്ചു കൊടുക്കലൊന്നുല്ലട്ടോ ചുരിദാറൊക്കെ അറിയ പക്ഷെ ആവ്ണത് അടിക്കാ പിന്നെ അമ്മള് വീ ട്ടിലൊറ്റക്കൊള്ളു ഇപ്പോ അങ്ങനെ വേറെമാ വീട് മാറി നിന്നപ്പോ അപ്പൊപിന്നെ ഞമ്മക്കല്ലാംമ്മളെ വീ വീട്ട്ത്തെ പണി കുട്ടിയാളെ നോക്കലു ഒക്കപാടെ ഇതൊന്നും എത്തൂല എന്തേലൊക്കെന്ന് ചെറുതായിട്ട് മാക്സിഒക്കെ കൈഷപ്പാക്കി കൊട് ക്കാ കീറിയതോ വിട്ടതോകടിക്ക ചുരിദാറൊക്കെടിക്കണെങ്കി കൊറെ ടൈം വാണ്ടേ അയിനൊന്നും നേരല്ല
ആഹ് ചുരിദാറൊക്കെടിക്കുമ്പോ അയ്ന്റെ കഴുത്തും കാര്യങ്ങളിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയി സ്റ്റിച്ച്യ്യും വേണേനും മാക്സി ത്തി കാര്യങ്ങളൊക്കെ അടിക്കുമ്പോനമുക്ക് ഷേയ്പ്പാക്കി ഇ ട്ക്ക്ണതല്ലേ പിന്നെ ഇത്ര പ്രശ്നം ഇനിക്കും ഇതുപോലെ കട്ടിത അടിക്കാനറയില്ല ഇങ്ങനെ സ്റ്റിച്ചിങ് അറിയാന്ന് മാ ത്രോള്ളു ഞാന് ഇനിക്ക് പഠിക്കാനൊക്കെആ ഗ്രഹണ്ട് പക്ഷെ സ്വന്തായിട്ട് മിഷീനില്ലാത്ത കാരണം ഞാന് ഇതുവരെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല
എനിക്ക് ഇതുപോലെ പുറത്ത് പോയി ജോലി ചെയ്യണേകായിഇഷ്ടം വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ തുപോലെ തയ്യലൊക്കെ പടിച്ചിട്ട് വരുമാനണ്ടാ ക്ക അതുപോലെ എന്തേലും വീട്ടിലിര്ന്ന്ങ്ങാണ്ട് ചെയ്യുന്ന ജോലിയോടാണ് എനിക്കും കൂടുതൽ താല്പര്യം മറ്റേത് നമ്മള് പുറത്ത് പോയി ജോലി ചെയ്യുമ്പോ നമ്മള് ഒറ്റക്കാരാവുമ്പോ കുട്ടികളും പോകുന്ന ടൈമും വരുന്ന ടൈമും അതൊക്കെ കീപ്പ്യ്യാനൊക്കെ ഭയങ്കരബുദ്ധിമു ട്ടൽ അതല്ലെങ്കി അവരൊക്കെ വരുന്ന ടൈമിലൊക്കെ നമുക്ക് വീട്ടില് ആള് വേണം എങ്കിലൊക്കെ അങ്ങനെ വൈകിപ്പോയി ജോലിയൊക്കെ ചെയ്യാം എങ്കിലും നമുക്ക് വീട്ടിലിരുന്ന് ജോലിയോളം വരത്തില്ല അങ്ങനത്തെതൊന്നും ഞമ്മ ഫ്രീ ടൈം മാത്രം നോക്കി ചെയ്താ മതിയല്ലോ നമ്മളൊരു വർക്കിനറങ്ങി കഴിയുമ്പോ നമ്മളത് കൃത്യം ആഹ്
ആഹ് പറഞ്ഞയക്കൂല്ല അപ്പൊ വീട്ടിലിരുന്നിട്ട് എന്താച്ചജ്ജ് ചെയ്തോ പറയും അല്ലാതെ വീടിന്റെ പുറത്ത് പോയിട്ടൊന്നും സമയ്ക്കൂല്ല
ഉംഇപ്പൊ നല്ല സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ചെടു കത്താലൊക്കെ നല്ല കാര്യാണ് ഇപ്പൊ ഇവടെങ്ങനെക്കെ പുറത്തൊക്കെഒരു ചുരിദാറൊക്കെ തയ്ക്കണത്തി നാനൂറ്റമ്പത്ത് രൂപ ഒക്കെ റേറ്റിലാണ് വരുന്നത്
ആഹ് നല്ല റേറ്റ്ണ്ട് സംഭവം നമക്ക് പഠിച്ചെടുത്താലൊക്കെ സിമ്പിളായിറ്റ് അടിക്ക
സ്ചാ സ്റ്റിച്ച്യ്യാ പോണേക്കായും കൂടുതലപ്പൊ ഞാന് റെഡിമെയ്ഡ് എട്ക്കാറാണ് പതിവ് എന്നിട്ട് പിന്നെ ഷെയ്പ്പാക്കി എടുക്കലാണ് ആഹ് കാരണം ഒരു തുണിയുടെ വെലീം പിന്നെഅടി കാനും ഇതൊക്കെ ആവുമ്പോത്ത്ന് പിന്നി റേറ്റ് കൂടിവരല്ലേ അപ്പൊ ആറേറ്റിനുള്ളത് നമ്മള്ത്ത് സ്റ്റി ച്ചീത്ങ്ങട്ട് എടുക്കലാണ് ഇപ്പൊ കൂടുതല അങ്ങനെണ് സെലക്ട്യ്യാറ്
ആഹ് ആഹ് ഞമ്മളൊരു മാക്സിഷെയ്പ്പീതാപ്പ അമ്പത് രൂപയാണ് അങ്ങനെ ചെയ്തെടുത്താല് നമ്മ ക്ചെറുപ്പ് ഇതിലൊക്കെ വരുമാനം കിട്ടും റിസ്കാണ്ന്നാലും കുഴപ്പില്ല അങ്ങനൊക്കെ ചെയ്യും അത്
ത്ത് രൂപ വാങ്ങും
എമ്പതോ ഒരു േമക്സി ശയിപ്പിതാലോ
ശൈപീതാല് അതാണെങ്കില് ജസ് ച്ച് കഴിഞ്ഞ നമ്മളെ ഷേപ്പിങ്ങും അടീല് അറക്കം കൂടുതലാണെന്നുണ്ടെങ്കി അതൊന്ന്ണ്ട് ശരിയാക്കി ത്തരാ അങ്ങനെക്കെത്തേ ഉള്ളൂ അല്ലാതെ ഷോൾട്രിന്റെ അവടെ ഷിബിന്റെഒക്കെ അവടെനല്ല സ്റ്റി ച്ചിങ്ങോ അതൊന്നും അവര് രണ്ടാമത് അടിക്കെ അങ്ങനൊന്നുല്ല
ഉം ഞനല്ലോടും കയ്യിന്റെ നമ്മളെ ഇതൊക്കെണ്ടാവല്ലോ കയ്യ്ന് നമ്മള് പേളൊക്കെണ്ടാവൂലോ അതൊക്കെ അടിച്ചൊടുക്കും ആഹ് അതടിച്ച് കൊടുക്കും ഷോൾഡർ അടിക്കും ഷിബ് അടിക്കുംഎല്ലാതും അടിച്ചിട്ട് അമ്പതാ ഇബടെ
ആഹ് അങ്ങനെദു അത്രോന്നും സ്റ്റി ച്ചിങ്ങൊന്നും വരാതെ നമുക്ക് തയ്ച്ച തരാ തന്നെ ഇവിടക്കെ എമ്പത് രൂപ വങ്ങില്ണ്ട്
ആ അതെ ആഹ അപ്പൊ പഠിച്ചാലും കാര്യണ അപ്പൊ
ഉം അപ്പൊ ഇങ്ങനൊരാഗ്രഹം കൊണ്ട് നടക്കാണ് മെഷീന് വാങ്ങീട്ട് വേണം അത് മക് ഇങ്ങനെ തിരിയാണ്ച്ചരിപ്പോ ഓൺ ലൈനായിട്ട് പഠിക്കാൻ സൗകര്യംണ്ടല്ലോ നമ്മള ഫ്രീ ടൈമറക്കെ കൂടും ക്ലാസ്സൊക്കെ കണ്ടഴിക്കും ചെയ്യ. ആ ഇഞ്ഞി പോരാത്തിന് നാമ യൂട്യൂബിൽ നോക്കാം നമുക്ക് പഠിക്കാനുള്ള മനസ്അതിനുനുള്ള സൗകര്യം ഉണ്ടായാ മ
ഉം ചവിട്ടാനും നമുക്ക അറിയാം അത്യാവശ്യം അറിയെങ്കിൽ നമുക്ക് ഫോണില് നോക്കി പഠിക്കാം
പോലെ ഞാനൻ്റെ കാക്കൂൻ്റെ വീട്ടിലുണ്ടായിരുന്നു തെയ്യൽമിഷീന് അപ്പോ അയ്ല് ഞാന് ഇക്ക് മേക്സിം കാര്യങ്ങളൊക്കെ എടുക്കുമ്പോ ഞാന് ഷേപ്പ് ആക്കി എടുക്കാറൊക്കെ പിന്നെ സ് കട്ടീത് അറിയാത്തത് കൊണ്ട് അത് പുറത്ത് പോയി കൊടുക്കും ചെയ്യും
ആഹ് ആ ഇവിടെക്കാനോട് ഇങ്ങനെ പറഞ്ഞിട്ടേ ഇപ്പക്കു ഒരു മിഷീൻ അങ്ങനെ വാങ്ങി നുപത് കൊല്ലായിട്ടന്നെഉള്ളൂ അത്‌വരെക്കെ അറിയായിരുന്നു ന്റെതൊക്കെ ഞാനിവിടെ അടുത്ത് മൂത്തച്ചന്റോടെ പോയിട്ടാ ചെയ്യാ ഇപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞഞ് പറഞ്ഞിട്ട് അങ്ങനെ ഒരു മിഷിം
മെഷീൻ വാങ്ങി ആ ആ നമുക്ക് മെഷീൻ വാങ്ങിയാൽ നമുക്ക് എപ്പോ വേണമെങ്കിൽ നമ്മൾ എന്തങ്കിലു ആയിറ്റ് ചെറിയ കേടുപാടുണ്ടെങ്കിൽ അപ്പൊസ്റ്റിച്ച്- യ്തെടുക്കാാലോ അതെ മറ്റേത് നമ്മള് അത് അതുകൊണ്ട് വേറെരാളെ ആശ്രയിക്കാൻ പോണം
ആഹ് നമ്മക്കുള്ളതിന് നമ്മക്ക് നമ്മക്ക് അറിയും ചെയ്യാം പിന്നെ വെറുതെരാളെടുത്ത് കൊടുത്തിട്ട് അയിന് പൈസ - സകളയും ചെയ്യണ്ടേ നമുക്ക് അറിയുന്ന കാര്യം നമ്മക്കന്നെ ചെയ്തെടുക്കാലോ
ഉം വീട്ടില് ചക്കിംമാങ്ങിഒക്കെ ഉണ്ടോ പ്പൊഅയിന്റെക്കെ ഒരു സീസൺല്ലേ
ആഹ് ഒക്കെണ്ട്
ഉം ഇവിടത്തെ മാങ്ങ ഓ ശരി ശരി
ആഹ്